ആഓക്കെ
ആ ഞാൻപറഞ്ഞോടിരിക്കയിരുന്നു, കട്ടായത് ഞാൻ അറിഞ്ഞില്ലായിരുന്നു.
ആഹാ ആഹാ... !
ഡോക്ടറിനോടെ ഒന്ന് ഇനി കാണാൻ പോകുമ്പോ ഒന്ന് ചോദിച്ചോ ക്ക് ഏതെങ്കിലും ഒരു ഐറ്റം മാ പെഎയിട്ട് കൊടുക്കാനായിട്ട് പറ്റോ ഇപ്പൊ ചിക് ചിക്കനോ മീനോ ആഹ് ആഴ്ച സ്ഥിരമായിട്ട് വേണ്ട ആഴ്ചയിൽ ഒരിക്കലെങ്കിലും. ഒരും ഒരു
പുള്ളി പറഞ്ഞത് ഇതിന്റെ നെയ്യില്ലേ? ഈ മരുന്നിന്റെ നെയ്യ്, നോൺ വെജിന്റെ നെയ്യ് നെയ്യായിട്ട് തിരിക്കൂലാന്ന്. അങ്ങനെ പറഞ്ഞെ.
അല്ല പേരിനൊരു ഇച്ചിരെ ഒരു ഒരു ടേസ്റ്റ് ഒന്ന് വല്ലപ്പോഴൊന്ന് കിട്ടാൻ വേണ്ടിട്ട്. ആറു മാസം
ഇച്ചിരി മീനച്ചാറാണെലും ഉണ്ടാക്കി വെച്ചാതെരുന്നു അങ്ങാനാണേലും
പക്ഷെ അന്നേരംന്ന് പറയുമ്പോ മീൻ അച്ചാ ഉം അച്ചാർന്നൊക്കെ പറ അത് ഒന്ന് വറത്തട്ട് വീണ്ടുമത് എണ്ണയിൽ തന്നെയിട്ട് വഴറ്റുവല്ലേ ആഹ് ആഹ് അയിനേ നേക്കാളും എനികൊനോണു കറിയി ക്കെ ആയിരിക്കും ഇചിരേംകൊടേം
മെച്ചം ആഹ് എന്നായാലും ഇനിയിപ്പെ ചെല്ലുമ്പോ ചോയിച്ചോക്കണം. കാരണം ആള് ഒട്ടൂല്ലല്ലോ നമു ക്ക അങ്ങനെ ഒന്നാത്തെ കാര്യം നമുക്ക് കാണും രാവിലെയൊക്കെന്ന് ഞാൻ വിചാരിച്ചു. ഇത് മരുന്നങ്ങ് നിർത്തിയാലോ ഞാൻ രാവിലെ പറഞ്ഞെ കാരണം ഷർട്ടിടാതെ എങ്ങനെ കെടെകുമ്പം
പിന്നെ എനിക്ക് തോനാണു അവന് ഈമ് ഇത് ഇഷ്ടല്ലേ നെയ്റോസ്റ്റൊക്കെ ഇഷ്ടവണല്ലോ അപ്പൊ അത് മം അപ്പാ അതിന്നതാവുമ്പം ഈ നമ്മളല്ലാണ്ട് നെയ്യ് കൊടുക്കുന്നതിന് കൊഴ ഒന്നുണ്ടാവില്ല
ആഹ് ഇല്ല നെയ്യ് കൊടുകുന്നെന്നു ഒരു കൊഴപ്പോല്ല നെയ്യ് റോസ്റ്റ്ന്റെ നെയ്യ് കഴിക്കും ചോർലെ നെയ്യില്ലെ മറ്റേ നമ്മള് നെയ്യ് മുറുക്കിയിട്ട് കൊടുക്കൂലേ അത് കഴിക്കൂല, എന്റെ പൊന്നെ അതാന്നെ ഒരു പ്രശ്നം ഇതെന്നച്ചാ ഇവൻ വേറെ കറികള് ണ്ടെങ്കി വേറെ- സ് കൊറേ സാനങ്ങൾ ഇവം കഴിക്ക്യും.
ഉം.
കിപ്പൊ പച്ചക്കറി ആണെങ്കിൽ പോലും പ്പൊ കോവയ്ക്ക ആണെങ്കിലും അല്ല. വെണ്ടക്ക്യൊക്കെ കഴിക്ക്യും. പഷേ ഈ വെണ്ടക്കേടെ കൂടെ കൊടുക്കണെങ്കി എന്തെങ്കിലും ഒരു നോൺവെ ജുണ്ടങ്കിലാണ് ഈ സാധനം ചെല്ലുള്ളൂ. കാരണം മൊട്ട എന്നും മൊട്ടയായി കഴിയുമ്പോ എനിക്കൊരു പേടി ഇനി മൊട്ട തിന്നാതിരുന്നാ ന്നാചെയ്യും അതു ഒര് വെഷമല്ലേ ആ ഒര റ്റ കാരണംകൊണ്ടാല്ലേ മൊട്ട ഇവ്ടെ മറ്റേ ഒര് ട്രേയാ മേടിച്ചു വെക്കണത് മു. പ്പ മുപ്പതെണ്ണത്തിന്റെ ഒര് ട്രെ ഇനിയിപ്പ അതിനാത്ത് ഒരു രു നാലെണ്ണം കൂടെ മി ച്ചുള്ളൂ അവനും മൊട്ട എടുക്കും നമ്മളും എടുക്കും.
ഉം.
ആഹ് പക്ഷേ എന്നാലും ഇവന് ങ്ങനെ ഡേ നമക്ക്. അപ്പ ഞാൻ ഉച്ചക്ക് പൊരിക്കുമ്പോ രണ്ടെണ്ണാ പൊരിച്ചു കൊടുത്തുടുന്നേ വേറെ ഇല്ലല്ലോ. പിന്നേ ഇനിയിപ്പം സ്കൂൾലൊക്കെ പോണോസം വൈകിട്ടൊക്കെണെങ്കി ചെലപ്പോ സ്കൂളൊക്കെ വി ട്ട് വൈകിട്ട് ഒര് ആറ് മണിയൊക്കെ ആകുമ്പോ ചെലപ്പോ ബുൾസൈയൊക്കെ അടിച്ച് മറ്റെ സാധാരീതിയില് കഴിക്കുവാരുന്നു ഇ ഇപ്പേ ഇങ്ങനെ ആയതൊണ്ട് മൊട്ട മൊട്ടടെം എല്ലാ ദിവസവുംത് കൊടുത്തഴിഞ്ഞാ വെറുത്തുപോവും കഴിക്കാൻ പറ്റണില്ലാന്നെ
ഉം കറികള്ടെ എണ്ണം ഇച്ചിരി കൂട്ടി ആക്കി കൊടുത്ത് നോക്കിക്കോ ആ ചെലപ്പം കൊറെ സാധനങ്ങള് വര്മ്പം ഇച്ചിരിം കൂടെം കഴിക്കുമ്പോ ഒര് ഒര് ടെസ്റ്റ് തോ
ഇതില് ഇവന് എന്നാന്നറിയോ കറികള്ടെ എണ്ണംന്ന് പറഞ് കഴിഞ്ഞാ എന്നതാന്നെ കറി ആ എന്നതാ ഞാൻ കറി കൊടുക്കണേ?
കറീന്ന്ച്ചാ ചാറ്കറി അല്ല ഞാൻ ഉദ്ദേശിച്ചേ ഈ പ്പ തോരനാണെങ്കിലും ആ ഇപ്പൊ ഒന്ന് രണ്ടോ മൂന്നോ സാധനങ്ങള് ഓരോ നേരവും കൂട്തല് കൊടുക്കുവാണെങ്കി ഇപ്പ നമ്മള് ഇപ്പ കോവക്കത്തോരൻ മാത്രം ണ്ടാക്കണങ്കി അയിന്റെറ കൂട്ടത്തില് വേറെ എന്തെങ്കി ല്ലേ അവനിഷ്ട്ടഒള്ള രണ്ടു തരം പച്ചക്കറികളും കൂടെയോ അങ്ങനെ
ആ അതിനാത്ത് ഇപ്പ കോ ഈ തോരനെല്ലാ ഒര് ടേസ്റ്റ്ല്ലേ?
ആഹ്
ഉപ്പിലിട്ട സാനങ്ങള് അച്ചാറ് ഇപ്പ കൂട്ടുന്നുണ്ട് അച്ചാറും മൊട്ടെ
ച്ചാറ്
ഏ എന്തെങ്കിലും ഒര് തോരനും കഴിക്കും അങ്ങനെ കഴിക്കും പിന്നെ ഞാൻ പപ്പടം പൊരിച്ചു കൊടുക്കും പിന്നെ കഴിഞ്ഞൂസം മറ്റേ കിഴങ്ങ് പൊരിച്ച് നോക്കിയത് അത് കൊഴപ്പല്ലട്ടോ അത് പഷേ അവന് ഭയങ്കര പാടാ അവനെയും കൊണ്ട് എന്നാന്ന് വെച്ച കഴിഞ്ഞാൽ അവൻ ഇങ്ങനെ മറ്റേ ഈ തണുത്തൊക്കെ പോയി കഴിയുമ്പോ കഴിക്കൂലാന്നേ നീ അണ്ട് എന്നോട് പറഞ്ഞു ഇത് പാക്ക് ചെയ്യുമ്പം ആഹ് ആ സ്റ്റീൽ പാത്രത്തിൽ വെക്കരുത് അടപ്പുള്ളതിൽ വെക്കണെന്ന് അപ്പ ഞാൻ പപ്പടം ഏതില് വെക്കും?
പപ്പടം കുഞ്ഞ് ഈ നമ്മള്ഈ പഞ്ചസാരൊക്കെ മേടിക്കണ കൂട്ട് കൂടില്ലേ അങ്ങനത്തെ ആഹ് അങ്ങനത്തെ കൂട്ടിനകത്ത് ഇട്ട് കെട്ടി കൊടുത്തു വിട് അപ്പൊ അത് ഇതാവൂല തണുത്തു പോവൂലാ
ആഹ് ഞാന് ശെരിക്കും രണ്ട് കറിപാത്ര കൊണ്ടോണത്
ആഹ് ആഹ് പാത്രത്തിലെ എത്ര എയ ടൈറ്റാന്ന് പറഞ്ഞാലും ചെലപ്പോ ഇങ്ങനെ ചുങ്ങിപ്പോ പപ്പടഒക്കെആവ്മ്പോ പഷേ ഇങ്ങനെ
ആ ഞാൻ മറ്റേ കുഞ്ഞ് പീസായിട്ട് എർ ഇങ്ങനെ മുറിച്ചിടില്ലേ അന്നിട്ടാട അപ്പൊ പപ്പടം പോവാറില്ല ആ അപ്പൊ പ്ലാസ്റ്റിക്കിന്റെ ഒരു വാ പാത്രം ഉണ്ട് അപ്പൊ അതിനകത്ത് ഇരുന്ന് കഴിഞ്ഞാൽ പപ്പടം ആയി പോവില്ല പിന്നെ ഏഹ് അന്ന് ചാറുകറി ഉള്ളോണ്ട് ഞാൻ അതുപോലെ തന്നെ ഏഹ് ട്ടൈറ്റായിടുള്ള വേറൊരു പാത്രത്തിലും കൊടുത്തിട്ട് അപ്പൊ ഓൾറെഡി രണ്ട് പാത്രം വലിയ പാത്രമായി പിന്നെ ഉള്ളത് ഈ ഫ്രൈ വെക്കാനാ അതിന് ആ മറ്റേ കുഞ്ഞി സ്റ്റീലിന്റെ ഇതിന്റെ ഉള്ളിൽ തന്നെ വെക്കണ പാത്രൂം ഉണ്ട് അതില് വെച്ചു അല്ലാതെ പിന്നെന്നെ ചെയ്യണേ എന്നിട്ട് ഇപ്പൊ പിന്നോട് പറയണ്ട് ഇതൊന്ന് തണുത്തു പോ അത് വറുത്തു കോരി വെച്ച് കഴിയുമ്പോൾ തന്നെ തണുപ്പും ക്കൂലോ പക്ഷെ നല്ലായിരുന്നു എന്നാ പറഞ്ഞേ പിന്നെ ചാറ് കറി ഉള്ളതുകൊണ്ട് കുഴപ്പമല്ല പിന്നെ മോര് കറി കഴിക്കും ഞാനിപ്പോ അങ്ങനെയൊക്കെ ചെയ്യണ ഇനി ഒരാഴ്ചയും കൂടെ ഉള്ളൂല്ലോ എന്ന് കൊടുത്തിട്ട് സമാധാനമായിട്ട് മദ്രസയിലണെങ്കിലും ഓൾറെഡി ഞാൻ പറഞ്ഞു വെച്ചതാ ചോറ്ട കല്ലിങ്ങനെ ആക്കടുന്ന അത് ഇത്തവനസ
ഇത്തവണ ഉസ്താദ് പറഞ്ഞ്. ആ എല്ലാർക്കും അവിടെ കൊടുക്കുമ്പോം ഓർക്കൂല്ലല്ലോ പെട്ടെന്ന് അത് പിന്നെ വീട്ടിലേക്ക് കൊടുത്തട്ടോണ്ട് പിന്നെ കൊഴപ്പമില്ല അവിടെ വെച്ച് തന്നെ തിന്നാനൊക്കെ കൊടുത്ത ത്തായിന്നുണ്ടെങ്കിൽ
ആഹ അന്നേരം അങ്ങനെ ഇപ്പ ഇല്ല. ഇന്നിപ്പോ പതിനൊന്നര ആയപ്പ വിട്ടു. ആഹ് വീട്ടിലേക്ക് തന്നുവിട അപ്പ ഇപ്പൊ ആൾക്കാരെല്ലാം പൊതു കെട്ടി കൊടുന്ന് വരും ആഹ പതിനൊന്നറായിപ്പൊ വിളിച്ചു ഇങ്ങോട്ടേക്ക് വിള ക്കാൻ ചെല്ലാവോന്ന് ചോദിച്ചു. അപ്പോം ഞാൻ പിന്നെ അന്നേരം പോയി വിളിച്ചോണ്ട് വന്നു. അപ്പോം ആ സമയത്ത് കണ്ട് അന്നേരം ഒന്നും അവൻ കഴിച്ചില്ല. അത് കഴിഞ്ഞ് പിന്നെ രണ്ട മണിയായിട്ടാ കഴിച്ചേ കളിയായിരുന്നു. മൊത്തം ഇങ്ങനെ
അപ്പൊ ആ ആ ചോറിന്ന് ഇറച്ചി മാറ്റിയിട്ടാണ് കൊടുത്തത്തോ അതോ വേറെ
അല്ല വേറെ ചോറ് ഇണ്ടായിരുന്നു. ഇന്നലെ തേങ്ങാ ചോറ് വെച്ചായിരുന്നു പറഞ്ഞു.
ആഹ ആ അതിനകത്ത് അത ഞാൻ ചോദിച്ചു അതിനകത്ത് മി
ആ ആ അയിതിനകത്ത് കൊടുത്തില്ല. അപ്പൊ ഞൻ ഓൾറെഡി ചോറണ്ടായിരുന്നത്. ഇച്ചിരി മിച്ചം ഉണ്ടായിരുന്നു. അപ്പൊ ഞാനത് മാറ്റി വെച്ച് ചൂടാക്കി വെച്ചിട്ട് ഞാൻ പിന്നെ വാരി കൊടുത്തു. തന്നെ തിന്നുമ്പോ ഇച്ചിരിപാടല്ലേ. തന്നെ തിന്നുമ്പോ പെട്ടെന്ന് മടുക്കും. അപ്പൊ ഞാൻ പിന്നെ വാരി അപ്പൊ നല്ല ടേസ്റ്റ് ഉണ്ട എന്നൊക്കെ പറഞ്ഞു കഴിച്ചു. അങ്ങ
ആ ചോ തേങ്ങാചോറ ആവുമ്പോ പ്രത്യേകിച്ചും തലദിവസമൊക്കെ വെച്ചാമ്പഴത്തക്കും ഇച്ചരി കൂടെ ടേസ്റ്റ് വരുമല്ലോ തന്നെയാണെങ്കിലും നമുക്ക് കറിയൊന്നും ഇല്ലാണ്ട് തന്നെ കഴിക്കാനെന്ന് തോന്നൂല്ലോ?
മ് ഇനി തേങ്ങാച്ചോറ ഉണ്ടോന്ന് ചോദിക്കണ്ട് ഇപ്പോ തേങ്ങാ ചോറ് ചോറു പ്രരാന്തന ഓഹ എന്ന്. ആഹ ഒരു ഭയങ്കര ഇഷ്ട ച്ച രണ്ടു കഷണം ഇറച്ചിയാണെങ്കിലും മതി ഒരുപാടൊന്നും വേണ്ട. ഏ ഇല്ല അത് ചോദിച്ചില്ല. പക്ഷ സാധാരണയാണെങ്കിലേ ഇച്ച കറി പുള്ളിക്ക് കുറവ് മതി. പക്ഷെ ഇച്ചിരി തേങ്ങാ ചോറും ഇച്ചിരി ഇരച്ചിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കില് പുള്ളി ഹാപ്പിയാ. അങ്ങനെ ദേ ഇന്നിപ്പോ കുഞ്ഞാമ വന്നിണ്ട്. അതുകൊണ്ട് അവിടെ അവധിയാ. അള്ളാ അത് ഇന്നലെ ഇന്നലെ ഏ അതെന്നാ വെച്ചാ മാസത്തിന്റെ അവധി.
ആ അങ്ങനെ ഒരു മാസം ഇത്ര ദിവസം അവധി. ഒന്ന് കൊടുക്കും ആ ആ ആ അപ്പം എത്ര ദിവസം ആണ് നാല് ദിവസത്തേക്ക്.
നാലു ദിവസത്തേക്ക് ഉ നാല് സ്തേക്ക് ന്ന് വെച്ച കഴിഞ്ഞാൽ വെള്ളി ശനി ഞായർ തിങ്കൾ തിങ്കളാഴ്ച രാവിലെ ചെല്ലണം. അന് ഇന്നലെ രാവിലെ വിട്ടിട്ട് ആൾ ഇന്ന് വന്നത് ഇവിടെ ഇന്ന് രണ്ടു മണി അയപ്പിയാ. അത് വല്യരു കഥയ ആ അത് ഇന്നലെ മിനിഞ്ഞാന്ന് രാത്രി എങ്ങാണ്ട് ആ അവിടെ എന്ത പരിപാടിയക്ക കഴിക്കാ ആയതുകൊണ്ട് ഉറക്കം ശരിയായില്ല എന്ന് പറഞ്ഞു. രാവിലെ അവിടെ കിടന്നുറങ്ങി. അത് കഴിഞ്ഞ് പുള്ളിക്കാരൻ ചെറിയൊരു കറങ്ങാനൊക്കെ പോയി. തിരിച്ചുവന്നേച്ചപ്പോ താമസിച്ചുപോയി. ആ ആ അപ്പൊ എന്നോട് ചോയിച്ചായിരുന്നു ആ അവിടെ എങ്ങ് അവിടെ മറ്റേ അങ്ങോട്ടേക്ക് പോയി. നമ്മളാ മരുന്നിനൊക്കെ പോണ സ്ഥലങ്ങളില്ലേ ആ അങ്ങോട്ടേക്ക് പോയി അന്നിട്ട് ഹേം അവിടുന്ന് കറക്കോം കഴിഞ്ഞിട്ട് ഒരു ഏഴുമണിക്ക്യായപ്പൊ വിളിച്ചിട്ട് ചോയ്ക്ക ഞാനെന്നയ്യണ്ട വീട്ടിലോട്ട് വര്നോന്ന് ഞാൻ പറഞ്ഞു വേണ്ട അവിടെ കിടന്നോള ആഹ് അതെന്നെ ഉച്ച കഴിഞ്ഞ പോയെ
ഉച്ച അപ്പൊ ഈ എന്ന അപ്പ അവിടെ പെർമിഷൻ ചോയിച്ചിട്ട് അവര് വിട്ടിട്ടാണോ പോയേ
അല്ല അവര് വീട്ടിലേക്ക് വിട്ടു അത് കഴിഞ്ഞിട്ട് അവിടെയുള്ള ആൾക്കാരോട് പറഞ്ഞു അവിടെയുള്ള ഒരാളോട് പറഞ്ഞു അപ്പൊ അവര് ഒന്നും പറഞ്ഞൊന്നുല്ല അത് കഴിഞ്ഞിട്ട് നമ്മളുടെ പെർമിഷൻ ചോദിച്ചു അപ്പൊ ഈ മഴ ആയതോണ്ടാന്നെ അല്ലെങ്കി കൊഴപ്പല്ലായിരുന്നു ഏ അത്
ത്ത് തിരിച്ച് വന്നപ്പോ അവര് കേറ്റിയോ
അങ്ങോട്ടേക്ക് പൊക്കോളാൻ പറഞ്ഞായിരുന്നു ഞാൻ പറഞ്ഞു അങ്ങോട്ടേക്ക് പോണ്ടാന്ന് ഞ്ഞി അവിടെ പോയി കഴിഞ്ഞേഞ്ഞ മൊത്തം അവിടെയുള്ള ഏതെങ്കിലും പിള്ളേരുടെ കൂടെ ഇരുന്ന് ഇരുപതിനാലു മണിക്കൂറും ഫോണ് കാണൂലെ. ഓ അ ആ ആരെങ്കിലൊക്കെ ഇണ്ടാവുല്ലോ. പിന്നെ ഇനി അങ്ങനെ ആ സെന്ററില് ആ ആ അപ്പൊ പിന്നെ ഞാ ഇവർക്കില്ല വേറെ പിള്ളേരു ഉണ്ടല്ലോ വേ കൂട്ടുകാരന്മാര് പയ്യന്മാരുണ്ടല്ലോ കൂട്ടുകാർ ഉണ്ടെന്നു പറഞ്ഞു അവിടെ നിൽക്കാൻ അപ്പൊ പിന്നെ ഞാൻ നോക്കിയപ്പോ അത്രയും നേരം കൂട്ടുകൂടിയില്ലേ ഇനി കൂട്ടുകൂടണ്ടാന്ന് വിചാരിച്ചു. ഞാൻ ഇന്നട്ട് പിന്നെ മേളിലെ വീട്ടിലേക്ക് പൊക്കോളാൻ പറഞ്ഞു. മറ്റന്നാള് കയറി താമസം
ഉണ്ടായ വീട്ടിലേക്ക് ആ അവിടത്തെ കൊച്ചു ഉണ്ടായിരുന്നോ പോവാനായിട്ടപ്പോ
ഇല്ല ഇല്ല അതും ആയിട്ട് യാതൊരുവിധ ബന്ധവുമില്ലായിരുന്നു. അത് കഴിഞ്ഞിട്ട് അവര് എന്നിട്ട് പിന്നെ സമയ അവന് ആ സമയത്ത് ചെന്നു ഒന്നില്ല എന്നിട്ട്ന്നെ ഇന്ന് ഉച്ചയായിപ്പോ എണീറ്റ് പോന്നു പന്ത്രണ്ട് മണി വരെ. ആ വിളിച്ചൂല്ല ഇയാളെറ്റെ എണീറ്റുല്ല ആ ഇന്നട്ട് ഞാൻ തന്നെരിക്കും വരാത്തെന്ന് വെച്ചിട്ട് വിളിച്ചു നോക്കേനി ഇപ്പൊ ആരും എണീറ്റിട്ടില്ല പാവല്ലേ എന്റെ കുറച്ചുസമയത്ത് അല്ലേ ഇങ്ങനെ കിട്ടു കന്നോള്ളൂ ഞാൻ ഉറങ്ങിക്കോട്ടെ എന്ന് വിചാരിച്ചു എന്ന് പറഞ്ഞു. വിളിച്ചില്ല ആ ഇന്നട്ട് പിന്നെ ഞാൻ പറഞ്ഞു വിളിച്ചു വിട്ന്ന് പറഞ്ഞു എന്നി ത്തിന് പിന്നെ രണ്ടു മണി ആയപ്പത്തിനും വന്നു ഇവിടെ ഈ കുഞ്ഞിനെ ആണെങ്കി നോക്കിയിരിപ് ന്നെ അതാണ് വേറൊരു ആ ഇന്നലെ. മുതല് അന്വേഷിച്ച് അന്വേഷിച്ച് നടക്കണേ പിന്നെ നമ്മൾ എന്നെ ചെയ്യണ. ഭയങ്കര പാടാ
വീട്ടിലെല്ലാരും എന്നാ എടുക്കുന്നു വീട്ടിലല്ലാരും എന്നാ എടുക്കുണു
വീട്ടിലല്ലാരും ഓം എല്ലാരു ഇങ്ങനെ ഓരോന്ന് ഒക്കെ പറഞ്ഞിരിക്കുണു എന്റെ ചുറ്റുവട്ടം ഒന്ന് രണ്ടു പേരുണ്ട് പിന്നെ ഉം രണ്ട് പുരുഷന്മാരുള്ളത് കുളി നനയകായിട്ട് നടക്കുന്നു ഏ ഉമ്മ
ഏ വൈകിട്ടത്തേക്കള്ളത് ഉണ്ടാക്കുന്നായിരിക്കും
വൈട്ടത്തേക്കുള്ളത് എന്തൊക്കെയോ ചെയ്യുന്നു ഇപ്പം ചോറ് ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ ത ക്കാളിക്കറി ഉണ്ടാക്കിയതാണ് ഉച്ചക്ക് പക്ഷെ അത് കുറവായന്ന് എനിക്ക് തോന്നും കൊർ ചള്ളൂ പിന്നെ എന്തുച്ച് കഴിക്കൂല
ഉം ഹാ ഹ
കൊച്ച് ഇപ്പം മടിച്ചുന്ന് തോന്ന്ണു സൈക്കിള് ചവിട്ട്യാരുന്നു
ആ ഈ സമയത്
അ അ മിറ്റത്ത് ഇല്ല ഇപ്പൊ മഴ മാറി നിക്കുവാ അന്ന്ച്ചിഞ്ഞാൽ മറ്റ റ്റവന്റെ ഫോണും എൻഗേജഡാ അതുകൊണ്ട് അവനും ഒന്നും ചെയ്യാൻ പറ്റണില്ല
ആഹ് ആഹ് ആഹ്
അപ്പൊ അവനും അവനും കൂടെയും കൂടിട്ട് സൈക്കിളിലോട്ടായിരുന്നു എല്ലേ സൈക്കിള് ഇരിപ്പണ്ടല്ലോ രണ്ടുപേരും കൂടി മുറ്റത്തേക്കൂടെ ഉം എന്ത്യേ പിള്ളേരെന്ത്യെ അവരന്നെ എടുക്കണ
പിള്ളേർ അവർ കരാട്ടയൊക്കെ കഴിഞ്ഞിട്ട് എഴിമണിയായി വന്ന് കുളിച്ച കഴിഞ്ഞപ്പോഴത്തേ കഴഞ്ഞട്ട് ഇപ്പൾ ഇങ്ങനെ കമ്പ്യൂട്ടറിന്റെ ഫ്രണ്ടിൽ ഇരിപ്പ്ണ്ട് കാണാനായിട്ട്
ആഹ
കമ്പ്യൂട്ടറും കണ്ടുകൊണ്ടിരിക്കുന്നു
ഇവിടെ ടി വി കാണാൻ വേണ്ടിയിരുന്ന് കഴിഞ്ഞിട്ട് ടി വി കംപ്ലയിന്റ്ന്നൊക്കെ പറഞ്ഞിട്ടിരിക്കും
എന്താ പറ്റിയ ടീവിക്ക്
സൗണ്ട്ല്ലന്നൊക്കെ പറയണ്ട എനിക്കറിയില്ല